ഹലോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയാ വിശേഷം
ആഹ് പ്രത്യേകിച്ച് വിശേഷാന്നുവില്ല അവിടെയോ
ആഹ് കൊഴപ്പവൊന്നുവില്ല അങ്ങനെ പോണുണ്ട് മഴയൊക്കെയുണ്ടോ ഇന്ന് മഴ ഉണ്ടോ
ഇന്ന് മഴയൊന്നുവില്ല രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ
ആഹ് ഞങ്ങക്ക് രാവിലെ രാത്രി ആ രാത്രി നല്ല മഴയിരുന്നു ആ രാ ത്രി നല്ല മഴയായിരുന്നു രാവിലെ ആയപ്പോ കൊറ ച്ച് കൊറവുണ്ടായിരുന്നു പിന്നെ നേരത്തെ വീണ്ടും ഒന്ന് പെയ്തു ഇപ്പ വീണ്ടും വെയിലായിക്കണ് കേൾക്കുന്നില്ലേ
ഊണൊക്കെ കഴി
നെറ്റ് വർക്ക് ഇഷ്യൂ ഒണ്ടോ ഊണൊക്കെ കഴിഞ്ഞോ നെറ്റ് വർക്ക് ഇഷ്യൂ ഉണ്ടോ ശെരിക്ക് കേൾക്കുന്നില്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഹലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോയ്ക്ക
ആഹ് ആ ഇപ്പൊ കേക്കാൻ പറ്റും എടയ്ക്ക് എന്തോ ഒരു പ്രശ്നം റേഞ്ചിന്റെ ആരിക്കാം ആ അതെ
ആഹ് ഓക്കെ ആ ഓക്കെ ഫുഡ്ഡ് കഴിച്ചാ
ആഹ് ഫുഡൊക്കെ കഴിച്ച്
എന്തായിരുന്നു സ്പെഷ്യല് ഇന്ന്
ഇന്ന് ബീഫ് കറി
ബീഫ് കറി ആഹ്
ആഹ് ആർക്കും പോവണ്ടാല്ലോ ആഹ് സൺഡേ അവിടെയോ
ഉം ഞങ്ങള് ഇവിടെ ഇന്ന് മീനാണ് മീനും ഇന്നലെ ബിരിയാണി ഇണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇന്ന് നോർമലായിട്ട് മീനും എലക്കറിയൊക്കെ ആക്കീട്ട്
ആഹ് ആഹ് ആഹ്
അതികാരൂല്ല ഞ ഞാനും മോളും തന്നൊള്ളു അപ്പൊ ഞങ്ങള് വേഗങ്ങട് തട്ടിക്കൂട്ടി ഒപ്പിച്ച്. പി ചെ റിയ മോന്ണ്ട് ഓനൊന്നും സമ്മയ്ക്കൂല.
ആഹ് എത്ര വയസ്സ്ണ്ട് കുഞ്ഞിന്?
രണ്ട് വയസ്സാണ്. ആള്ക്ക് ജലദോഷം പിടിച്ച്ക്ക്ണ് അപ്പൊ പ്പൊ വയ് വെയ്യ അപ്പൊ ഭയങ്കര വാശിയാ കുറ് പ്പൊന്നൊറങ്ങിക്ക്ണ് ആള് ആഹ് ഒറങ്ങുമ്പളൊള്ളു നമ ക്ക് നമ്മള്ളതായിട്ട്ള്ള എന്തെങ്കിലും കാര്യങ്ങള് ചെയ്ത് തീർക്കാൻ പറ്റൊള്ളൂ.
ആഹ് കുഞ്ഞ് അല്ല പനിയോടവുമ്പോ കുഞ്ഞ്ന
ത്ത്യ പിൻ ആഹ് ആഹ് കു ട്ട്യേളും തെന്നെ ഭയങ്കര തായിട്ട് കരഞ്ഞ് കരഞ്ഞ ങ്ങനെ ഇരിക്കും. അവടെങ്ങനെ മക്കളൊക്കെ എല്ലാ ഫുഡും കയിക്കോ?
ആഹ് എന്താ മക്കള് ഏഹ് ഒരാ രാളഞ്ചാ ക്ലാസ്സ് പഠിക്ക്ന്ന് ഒരാള് മൂന്നാം ക്ലാസ്സില്. കൊഴപ്പയില്ല ഫുഡൊക്കെ കഴിക്കും. പിന്നെ ഇപ്പഴ്ത്തെ പുള്ളാരല്ലേ ഫുഡിനോടൊന്നും വല്ല്യേ താല്പര്യല്ലാ.
ആഹ്
അതെന്നിവടീം പ്രശ്നം മോൾക്കാണെങ്കില് ഇപ്പൊ ഞാൻ ഡെ ഡെയ്ലി എലക്കറ്യൊക്കെ വെക്കും. ആഹ് പച്ചക്കറീല് പറ്റാ ഒര് ഉരുളക്കെഴങ്ങ് മാ ത്രാ അല്ലെങ്കില് ആഹ്. പിന്നല്ലെങ്കി പറ്റും കോവയ്ക്ക ഫ്രൈ ചെയ്ത് ഒക്കെ ഫ്രൈ ചെയ്ത ഐറ്റംസ് മാത്രം. അല്ലാണ്ട് നമ്മളൊര് തോരൻ വെച്ച് കയിഞ്ഞാലോ അല്ലെങ്കില് ഉം കറി വെച്ച് കഴിഞ്ഞാലൊന്നും പറ്റൂല ആഹ് ഒന്നും കയിക്കൂല. ഒക്കെ നോൺ വെജാണെങ്കി ഭയങ്കര വെഷപ്പക്കാരന്ന്.
ആഹ്
നോൺ വെജ് കറ്യാണെങ്കി നല്ല വെഷപ്പാ അല്ലെങ്കി അത്ര വെല്ല്യ വെഷപ്പൊന്നുല്ലാവക്ക്. നോൺ വെജാണെങ്കി പറയും എടക്കെട ക്ക് ആഹ് എടക്കെടക്ക് വന്ന്ട്ട് പറയും എന്തേലും വന്നെ വെശ്ക്ക്ണ്ണ്ണ്ട് ഫുഡായോ ഫുഡായോയ്ക്കും. അല്ലെങ്കിലോ ഒന്നും വേണ്ടേനും.
ആഹ്. ഇവിടെ മീനും മീനൊക്കെ എം എളയാക്ക് ഭയങ്കരിഷ്ടാ. മൂത്താക്ക് മീൻന്നോടൊന്നും വെല്ല്യേ താല് പ്പര്യല്ലാ പിന്നെ ബീഫ് കറി വെച്ചാ കൂട്ടത്തില്ല. ചിക്കൻ മാത്രേ കൂട്ടത്തൊള്ളൂ.
ആഹ്.
ബീഫിനെ കണ്ട് കഴിഞ്ഞാ
ആഹ് ഇവടേം അങ്ങൻ
അയ്ല് പറയും പുള്ളിക്കൽ അയ്ന്റെ കണ്ണും കൊമ്പൊക്കെ കാണുമ്പോ
ആഹ് ഇവടെ ബീഫ് ഫും ചിക്കനും പറ്റും മീനിനോടും വെല്ല്യ താൽ പ്പര്യല്ല. മീന്ച്ചാ ഓൾക്കോരെ ഓരോ മീൻ നാള് ണ്ട്. ഒര്ഷ്ടള്ള മീനാള്ണ്ട്. ആ മീനാളാണെങ്കി മാത്രം. ചെറിയ മീനിലാകിഷ്- ട്ടല്ലത ർഞ്ഞ മ്മളെ നത്തോലിണ്ടല്ലോ വത്തല് അത് മീ അത് ഇങ്ങനെ മുരിക്കനെ പൊരിച്ചൊട്ത്തയ്ഞ്ഞാ അത് കയിക്കും. ആഹ് നത്തോലി. അത് മുരിക്കനെ നമ്മള് പിന്നെ ഫ്രൈ തൊട്ത്തയിഞ്ഞാല് അത് കയ്ക്കും. അല്ലാണ്ട് പിന്നെ ഷ്ടം കേതരെയ്‌സ് അങ്ങൻത്ത വല്ല എന്തെങ്കിലും മീനാണെങ്കി മുള്ളില്ലാത്ത വെല്ല്യ മീനാണെങ്കി അത് പറ്റും. അല്ലാ ത്തൊരു മീനും തൊട്ടോക്കൂല. ഇവിടെണെങ്കി നമ്മക്ക് ഉള്ളാ ഉൾഭാഗാണ് അപ്പൊ വല്ലാണ്ട് മീനൊന്നും അങ്ങനെ കിട്ടൂല്ല അത് ഇങ്ങനെ കൊണ്ടര്ന്ന ആളുകൾടെട്ത്താൺച്ചങ്കിലും മത്ത്യോ ഐലേ അങ്ങനത്തെന്തെങ്കിലും മീനേ ഇണ്ടാവൊള്ളു പിന്നെ ഞാന് അങ്ങാടി പോവുമ്പോ വാങ്ങിച്ച് കൊണ്ടന്ന്ങ്ങാണ്ട് സ്റ്റോറീത് വെക്കും അപ്പൊ കൊറച്ച് വെള്ളൊഴിച്ചി ട്ട് ഫ്രീസ് ചെയ്ത് വെക്കാണെങ്കിൽ നമുക്ക് എത്ര കാലം വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പവും വരില്ല. ഞാൻ അധികം അങ്ങനെ ചെയ്യലാ.
ആഹ് ഞങ്ങള് പിന്നെ ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് എപ്പഴും മീൻ ഇഷ്ടം പോലെ കിട്ടുന്ന സ് ഥലവാ. അതിന്റെ ഒരി ആഹ് അതെ. അതിൻ്റൊരി പിന്നെ കൊഴപ്പില്ല മീനൊക്കെ ആഹ് ഞങ്ങള് ഇവിടെ ചന്തയുണ്ട് ദിവസം രാവിലെയും വൈകിട്ടും ഒക്കെ.
ആണോ അതില് മീന് മാത്രേ ഉള്ളൂ ചന്തയില് അതോ മീന് മത്തി മീന് മാത്രാണോ ചന്തയില് ഉണ്ടാവാ.
അല്ല. എല്ലാ സാധനവും മീന് ഇറച്ചി ചട്ടിക്കലം പാത്രങ്ങള് ഉണ്ടമുളക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. തേങ്ങ നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാം ഉണ്ട് ചന്ത. ഡെയിലി ഉള്ളതാ.
അതോണ്ട് സുഖാ ഓഹ് സുഖാണല്ലോല്ലെ. നമുക്ക് എന്തെങ്കിലും വിക്കാനന്തെങ്കിലും അവിടെ കൊണ്ടുപോയി വിൽക്കാൻ പറ്റോ അതൊ വാങ്ങിക്ക്യാൻ മാത്രം ആഹ്
അല്ല വിൽക്കാനും പറ്റും അത് അത് നമ്മളെ പോലു ഇപ്പ പാവപ്പെട്ട കൊറേ ആളുകളാ അവിടെ ഒരുഎന്നാ ഇപ്പം വാളം പുളി ഉണ്ടമുളക് നമ്മുടെ വീ
ആഹ് ആഹ് വീട്ടിലുള്ള സാ ആഹ് ആഹ് ആഹ് അങ്ങനെയൊക്കെയാ ആഹ്
ഒക്കെ ഉണ്ടല്ലോ ചിരട്ട
ആഹ് ചിരട്ട കൊണ്ട് ഉണ്ടാക്കണത് ആഹ് ആഹ് ആഹ് ആഹ്
ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന തവികള് ആഹ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വിക്ക്യും അന്നിട്ട് പല സൈസ് ചട്ടിക്കലങ്ങള് ആഹ് അങ്ങനെയുള്ള സ്ഥലം ഒക്കെ ഉണ്ട്. നമുക്ക് പേട്യാ ചന്തയില് നമുക്ക് ഉണ്ടാക്കികൊണ്ട് പണ്ട് ഇവിടുത്തെ ഇവിടുത്തെ അമ്മ പറഞ്ഞത് കേക്കാം ഉം അതെ അതെ
ആഹ് അങ്ങനെ ആകുമ്പോ സുഖാണ് പറയാ നമുക്കൊക്കെ സാധനം വാങ്ങി ചെന്ന് പിന്നെ ചെല പലചരക്ക് സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പറഞ്ഞാൽ ഓര് കൊണ്ടന്ന്തരും ചേന ചിക്കനും ഒക്കെ കൊണ്ടന്ന്തരും ആഹ് പിന്നെ ബീഫും മീനൊക്കെ വാങ്ങിക്കണെങ്കിൽ നമ്മളന്നെ പോണം ന്റെ ഹസ്ബൻ്റ് നാട്ടിലും ഇല്ല അപ്പൊ എനിക്ക് ബുദ്ധിമു ട്ടാണ് അങ്ങാടിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുന്നുണ്ടെങ്കി അപ്പൊ കൊറച്ച് ആഹ് കുഞ്ഞിന് ആഹ് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് ഡ്രൈവിങ്ങും അറിയില്ല. അപ്പൊ ഭയങ്കര പാടാണ് ഈ ബസ്സ് കയറി അല്ലെങ്കിൽ ഓ ട്ടോ വിളിച്ചൊക്കെ ഇതിനിങ്ങനെ നടക്കണെങ്കില് ഇൻക്ക് അപ്പോ അങ്ങാടിൻ്റവ്ക്ക് ഇപട്ക്ക് ഇവടുന്ന് നമുക്ക് അങ്ങാടി ഏകദേശം മുക്കാ മണിക്കൂറിൻ്റ അട്ത്തുണ്ട്. നല്ല അങ്ങാടിക്ക് പ എന്നാച്ചാല് നമ്മള് ഇങ്ങനെ മീനും ഇതൊക്കെ കിട്ടുന്നത് മറിച്ച് നോർമല് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അടുത്തന്നന്നെ കിട്ടും. പക്ഷെ എങ്ങാനും പിന്നെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ പോകണെങ്കിൽ ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറിന്റെ അടു ത്ത് പോകണം അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ.
ഉം
അപ്പൊ പിന്നെ ഇന്ന് ബീഫ് ആക്കീലേ. അപ്പൊ പിന്നെ അല്ല നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
ആഹ് അതെ അതെ അതെ.
ആണോ?
ആഹ്
ഇനി നാലു മണിക്ക് എന്തെങ്കിലും സ്പെഷ്യല്ണ്ടാക്കുവോ? അതോ പിന്നെ പൊറത്ത്ന്ന് വാങ്ങിക്കുവോ എന്താ ചെയ്യുന്നേ? ആഹ് സ്കൂള് തൊറന്നു. പഠിത്തം തൊടങ്ങി. ഇനി യുദ്ധല്ലേ ഇനിയിപ്പോ അവര് പഠിക്കൂല്ല നമ്മള് പിറകെ നടക്കണം. പിന്നെപ്പ സ്കൂളില് എന്തച്ചാല് പുതിയൊരു അപ്ഡേഷൻ വന്നിക്ക്ണ്. അപ്ലിക്കേഷൻ ആക്കിക്ക്ണ്. മക്കൾക്ക് എടുത്ത ഭാഗങ്ങള് ഇബലെ ടീച്ചേഴ്സ് അതില് അപ്‌ലോഡ് ചെയ്യും. അതുപോലെ തന്നെ അത് പോലത്തന്നെ പിന്നെ ഇവര് പിന്നെ സ്കൂളില് ടീച്ചേഴ്സ് ഓരോ വർക്ക്ണ്ടെങ്കിലും ഒക്കെ ഒരു അപ്ലിക്കേഷനാണ് അതില് അപലോഡ് ചെയ്തു വിടും അതുകൊണ്ട് നമ്മക്ക് ഏതൊക്കെ ടീചേഴ്സ് ഏതൊ ക്കെ ഭാഗെടുത്തു എന്തൊക്കെ എക്സാമ്ണ്ട് എക്സാമിന്റെ റിസൾ ട്ട് കാര്യങ്ങള് എല്ലാം മക്കള് നമ്മളോട് ഇഞ്ഞ് ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല ഒക്കെ എല്ലാം അത് ആഹ് ആപ്ലിക്കേഷനകത്ത് ഇണ്ടാവും നമുക്ക് സ്കൂൾന്ന് ഇങ്ങട്ട് ഡയറക്ട് സെന്റ് ചെയ്തരും ഹലോ നെറ്റ് വർക്ക് ഇഷ്യൂണ്ടോ അവിടെ കേൾക്കുന്നില്ലേ പറയ്ണത്?
ആഹ് പഠിപ്പിച്ചു ഉം
നെറ്റ് വർക്ക് എന്ത ഞാൻ പറഞ് കൊറേ കഴിഞ്ഞിട്ടാണോ അങ്ങട്ട് കേൾക്ക്ണത്? ഒന്നും വ്യക്കാവാത്ത പോലെ ഹലോ? ഹലോ
അറിയാൻ പറ്റും ആഹ്
പി
പിന്നെ വീ ആഹ് കേൾ ക്കാൻ പറ്റുന്നുണ്ടെടാ വീട്ടിലൊക്കെ പോകാറുണ്ടോ?
ആഹ് വീട്ടില് ആഹ് വീട്ടില് ഇപ്പൊ കേൾക്കുന്നുണ്ട് വീട്ടിലൊക്കെ ഞാൻ ആഹ് പെരുന്നാളിന് പോയതാണ്പ്പോ പെരുന്നാളിന് പോയതാണ് ഇപ്പൊ ഞാനിപ്പൊ ഒരുപാട് നേരം മുന്നേ സംസാരിച്ചയിനാണ് ഇപ്പൊ നിങ്ങള് മറുപടി പറഞ്ഞോണ്ടിരിക്ക്ണത് ഓഹ് ഞാന് സംസാരിക്കാണ്ടിരിക്കാണ് ഇപ്പൊ ഈ സമയത്ത് ഇപ്പോഴാണ് നിങ്ങള് ഞാൻ അപ്പ പറഞ്ഞ കാര്യങ്ങളൊക്ക കേൾക്ക്ണത് ഒരുപാട് എന്തോ നെറ്റ് വർക്ക് ഇഷ്യൂ എന്തോ ആപ്ലിക്കേഷൻ ഇഷ്യൂ എന്തോണ്ട് തോന്ന്ണ് ണ്ട് ഹലോ കേൾക്കുന്നില്ലേ? ആഹ് ഇന്നെട്ട് നാല് മണിക്ക് ഇനിയെന്തങ്കിലും
അതെ എനിക്ക് അങ്ങനെയ കേ കേക്ക്ണത്
ആഹ് ഇപ്പൊ ഞ്ഞാന് സംസാരിച്ച് ഏകദേശം ഒരുപാട് ടൈമ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങ് റി പ്പെ ഇൻക്ക് കിട്ട്ണത് ഇപ്പോ നിങ്ങള് പിന്നെ പറയുന്നതൊന്നും കറക്റ്റായിട്ട് കേക്ക്ണില്ല ഇനി നാല് നിങ്ങൾ അവിടുന്ന് പറയിണത് ഇൻക്ക് വ്യക്തായിട്ട് കേക്കുന്നുണ്ട്
ത്താൻ പറ്റും
ആഹ് ആഹ് ഇഞ്ഞ് നാല് മണിക്ക് എന്തെങ്കിലും സ്പെഷ്യല്ണ്ടാക്കോ? നമ്മളിവിടെ നാല് മണിക്കി ഇനി അധികം അങ്ങനെ എനിക്ക് മക്കക്കും ചായന്റെ പരിപാടി ഇല്ല ചായ വല്യയ താല്പര്യല്ല അപ്പൊ ഞങ്ങളങ്ങനെ ചായ അധികം ഇണ്ടാക്കാറില്ല
ഇപ്പൊ ബേക്കറി ഐറ്റംസ് നല്ലോം കഴിക്കത്തതേ ഒള്ളൂ
ആഹ് ഇവിടെ ഞാൻ ബേക്കറി വല്ലാണ്ട് പ്രൊവൈഡ് ചെയ്യില്ല ഇൻക്ക് വലിയ താല്പര്യല്ല പിന്നെ എന്തെങ്കിലും പിന്നെ ആഹ് എന്തെങ്കിലും ചെറുതായിട്ട് അങ്ങനെ ചെയ് ചെയ്തു കൊടുക്കും
ള്ളം
ആഹ്
ആഹ് ഇവിടെ എല്ലാർക്കും ചായ
ചായ നിർബന്ധം ഇണ്ടാവുലെ ഞാൻ പിന്നെ ചായ എൻക്ക് ചായന്റെ ടേസ്റ്റേ ഇഷ്ടല്ല ചായന്റെ ടേസ്റ്റ് എന്താന്ന് അറിയൂല്ല അതുകൊണ്ട് പിന്നെ ഞാൻ മക്കളി തന്നെ ശീലിപ്പിച്ചിട്ടില്ല ഞാൻ അവിൽ മിൽക്കോ അങ്ങനല്ലെങ്കി എന്തേലും ജൂസുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും
ഇവ്ടെ ആണെങ്കി എല്ലാവർക്കും ചായ വേണം രാവിലെയും ചായ വേണം വൈകിട്ടും വേണം
ആഹ് ഒക്കെ ഇന്ന ഞാൻ വിളിക്കാട്ടോ
ആഹ് ആഹ് ഉം